ഓ പ
ആഹ് അല്ലാഹ് പിന്നെപ്പോന്താ അവിടെ ഇര്ട്ടായോ
ഇല്ലടാ ഇവിടെ ഏയാരാ ആവും ഇരുട്ടാവാൻ.
ഏ ഇബടെ ന്ന ഇരുട്ടായി തുടങ്ങിണ്
അത് ശരി
ഉം അപ്പൊ വ്യത്യാസം ശരിക്കപ്പോ അവിടെയാണ് നല്ല വ്യത്യാസംള്ളല്ലേ സൂര്യ ഉദയം അഞ്ച് ഒന്ന്
അവിടെ
ഇഹ് ഇവിടെ അ അഞ്ച് ഇരുപത് ഒക്കെ ആവും
ആഹ് ആഹ്
പിന്നെത്തോ എന്താ പറയാ വേറെന്തോവാന്ന് ചോയ്ക്കാൻ വിചാ വേറെന്തോന്ന് ഞാൻ ചോയ്ക്കാൻ വിചാരിച്ചി
അവിടെ ടൈമിന് വ്യത്യാസൊണ്ടോ
ഇല്ല ഇല്ല ടൈമില് വ്യത്യാസമൊന്നുല്ല
ഉം
ടൈമൊക്കെ സെയിമുതന്നെയാണ് രണ്ടും പിന്നെ സമയ എല്ലാം എടുത്തു പോയി ഇന്ത്യല് ഒരുപോലന്നേ അല്ലേ
ഏഹ് അഞ്ചിനിറ്റ് വ്യത്യാസൊന്നും വരില്ല ര രണ്ടര രണ്ടൊന്നും മുട്ടയുണ്ടാവും അത്രയൊന്നും ഇല്ല രാവിലെ ഒക്കെ ഇല്ല ഉണ്ടാവൂല സെട്രാ ർകൂടെ അല്ലേ പോണാത
ആഹ് ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെന്നിട്ട്
വീട്ടില അവിടെ കറണ്ട് ക്കെ എങ്ങനെ കറന്റുപോക്കെങ്ങനെ
ഇവിടെ ഇതാടാ സോളാറാണ്
ഏഹ് മൊത്തം സോളാറാ
ഉം
എടാ അത് ഉഷാറായി
പക്ഷേ ഇന്നട്ടൊണ്ടല്ലോ സോളാറ മ നാല് ദിവസം നാല് ദിവസ രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതെന്നണ്ട് അറിയോ ഞങ്ങക്ക്
അത് എന്തേയ്‌
സോളാറാകുമ്പോ ചെലപ്പോ ആണ്ട് ഡൗണാവും മീൻസ് അതിന്റെ ഉള്ളിലുള്ളതാണ് സാധനങ്ങൊട് തീർന്നണ്ട് ഈ ചില ദിവസങ്ങളില് വെയില് കുറഞാല്
ഉം
ന്നിട്ട് അന്നത്തെ ഒരു വെറൈറ്റി അനുഭവം പറയാന്
ഇം
മനെ ഇവിടെ കൊതു പറഞ്ഞാ വേറലവല
അടിപൊളിയ് ക്കാര്യം ലേ
ആ നാല്ലൊ കൊതുണ്ട്
ഇത്ണ്ടോ
കൊതു വല ഇല്ല പക്ഷെ ആളഔട്ട് അങ്ങനെ ഒരു സെറ്റപ്പണ്
ഏ
പിന്നെ ഇവലെ എന്തൊക്കെ പറയും ഒ രഎണ്ണ വാങ്ങി തേച്ചാൽ മതി എന്നൊക്കെ പോരും പക്ഷെ നമ്മളതി ഇതുവരെ അതിലേക്ക്
അ കാടുകണ്ണെക്ക സരസ്വതയിലാ
എന്തോ ഒരു സാധനം പറഞ്ഞോല്
ഇം
അതിലേക്ക് നമ്മൾ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല
ഇം
അപ്പംമേ ഏതായാലും എന്തയ് അങ്ങനെ ഒരു ദിവസം
ഇംമം
അപ്പം നമ്മൾ ഒരു ദിവസം നേരെ കിടന്നുറങ്ങി റൂമ തന്നെക്ക പ്രയാസപ്പെട്ടു അപ്പൊ നമ്മളെ കോർഡിനേറ്റർ ഒരു കോമഡി മൂപ്പര് അഞങ്ങളൊന്ന് മൂടാക്കി എട നിങ്ങൾ എന്തിനാണ് ഇങ്ങന ബുദ്ധിമുട്ട്ണ് എക്ക് മേലെ പോയി ഇറങ്ങിക്കൂടെ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലേ പോയി ഉറങ്ങിയാല് കൊതൊന്നും കത്തുലന്ന് പറഞ്ഞേ
ഉം
ഞങ്ങള ആ വിരാച്ച പിറ്റേന്ന് ഒരു ദിവസം കരണ്ടോയപ്പോ നേരെ മേലക് വിട്ട്
ഉം
മാലിം ഫുൾകെ തു
ആഹ ഹ
എന്റെ ഏറ്റവും വലിയ സംഭവം എന്താ വച്ചാൽ എനിക്ക് ഈ കൊതുന സഹി കൂല ഇപ്പൊ പെതച്ച് മൂടിക്കിടക്കണ് സംഭവം എനിക്ക് നല്ല തണുപ്പത്തയേ പറ്റുള്ളൂ അല്ലാതെൊരു തണുപ്പില്ലാത്ത സ്ഥലത്ത് ഞാൻ ഫുള്ള് പെത ക്കൂല അതായത്
പൊതുകില്ല തണുപ്പ് ഇണ്ട ങ്കിൽ
അരന്റെ അടി അന അരന്റെറെ അടിക്ക് ഞാൻ അധികം പോത ക്കൊളു
ആഹ
മേലക് പോത ച്ച മേലക് പോതച്ചാൽഎന്തോ മതിരിയാവും ഇന്ന്ട്ട് ദിവസം മം രണ്ട്ദിവസം ഫുൾങ്ങനെ ഒറങ്ങി ഒറങ്ങില്ല ഒറങ്ങി ഒറങ്ങില്ല അങ്ങനെയു നു അങ്ങനെ ഇങ്ങനെ പോയി മിഞ്ഞാന്നും ഇതുപോലെ സംഭവിക്കു എന്റെമോനെ ഒ രുഒന്നരക്കാണ്ട് കരന്റ് പോയി മീൻസ് ഈ സോളാർ ഡൗൺ ആയി എന്നിട്ട് പിന്നെ അണ്ട് നടന്ന് റൂമിലെത്തി റൂമിൽ ഇൻവേട്ട് ഇന്നയ്ൽ ഇങ്ങനെ ഫാനിങ്ങനെ മെല്ല കറങ്ങാണ് എന്നിട്ട് ആ റൂമില് ഇൻവേട്ടർ ഒക്കെ ഉണ്ട് പക്ഷേ ചൂടായ റൂമില് ഇക്കലില്ല ങ്ങള് ഞങ്ങളി ഇപ്പറത്തെ അടിൽ ഏറ്റവും റൂമ് കുറച്ച് മേലെ തട്ടിലാണ് ഇത് കുറച്ച് താന്ന തട്ടിലാണ് ബാത്ത് ആ ആ് അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽകടന്നാൽ എന്താവും നമുക്ക് സ്വസ്ഥായിട്ട് ഉറങ്ങാം ചൂട് കുറയാ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യല് അപ്പോം അങ്ങനെ ശ്രമിച്ചാണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ സെറ്റ് റ്റാക്കി അങ്ങനെ ഉറങ്ങുമ്പോഴാണ് ഈ കറൻറ് പോയത് ഇനട്ട് റൂമിൽ പോയി അങ്ങനെ തട്ടിമുട്ടി എന്തോ ഒരു മഴൊക്കെ പെയതി ഈ ഒരു രണ്ടു ദിവസായിട്ട് നല്ലൊരു ക്ലൈമറ്റ് കൊഴപ്പൊന്നുല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ചൂടൊക്കെ ഭയങ്കര സംഭവ മുപ്പത്തഞ്ച്, നാപ്പത്താറ്, നപ്പത്തേഴ്, മുപ്പത്തെട്ട് അങ്ങനൊക്കാണ് ചൂട്. അവ്ടെ ചൂട് കുറവാതോന്നുല്ലേ മയൊക്കെ ഉണ്ടാവന്നുണ്ട്ല്ലേ
ന്നാ ബ്ട എട്ക്ക് മഴണ്ട് പക്ഷെ ചൂടുണ്ട്ട്ടോ ചൂട് നല്ല പൊള്ളണ ചൂടുണ്ട്
എത്രെ?
എത്ര ഡിഗ്രി? ഇജിപ്പോ ഡിഗ്രി പറഞ്ഞപ്പോ ഞാൻവിടെ എക്കുമ്പടെ എത്ര ഡിഗ്രി ആന്ന് അറിയില്ല. അത്ര അറിയില്ലട്ടോ. ഒന്നു നോക്കിട്ട് വിളി. ആ ഞാനതൊന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടില്ല. മുപ്പത്തഞ്ചക്കല്ലേ മുപ്പത്തഞ്ച ഇതല്ലോട്തു ഇത്രണ്ടാവും ഏ നാപ്പെ നാല്പ്പത്തഞ്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല.
അവിടെ മുപ്പത്തഞ്ച് ടു നാപ്പത്തഞ്ചാണ് കോമൺ
ആഹ് അതൊന്നും ങ്ങിനെ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ബ്ടെ എടക്കും മയ പെയ്തിന് പിന്നെ മഴെയ്താല് ഇതുണ്ടാകട്ടോ മറ്റേ എന്താ പറയാ നമ്മള്തുപറീല്ലേ ആലിപ്പഴം
ആ അതൊക്ക കിട്ട്യോ?
ഏയ് രണ്ടട്ടം. ശരിക്കും മൂന്നട്ടം പെയ്ത് ഒരട്ടക്ക് മിസ്സായി
ആയെ ശെരി അത്ഞങക്ക്തരെ കിട്ടീല്ല
ആഹ് അതൊരു നല്ലൊരനുഭവാരുന്നു. പിന്നെ ഇവിടെ പവർ കട്ട് വരാണെ വെറ്തെ കട്ട്
ഏഹ് ഏഹ്
ഇവല് വ്ടെ വെറുതെ കട്ട് ചെയ്യും ഇവല് ബീഹാറിൽ ഇങ്ങനൊന്ന്‌ണ്ട് അഥവാ
ആഹ് അവിട ബീയർത്തെ അതാ അതിലേക്ക നമ്മക്ക് വരണ്ടേ അതൊരു നല്ല കാര്യല്ല. നമുക്ക് ഇതിന് പറ്റിയ വിഷയല്ല. ആ പോട്ടെ
ആ പിന്നെ ഇതന്നെ കറി കറൻഡ് ഇടക്കിടക്ക് ഇങ്ങനെ കട്ട് ആവണോണ്ടേ എന്റെ കല്യാണോ കല്യാ ളം വരുമ്പോ. ഇവ്‌ടെ കല്യാണത്തിന്റെ തുടക്കത്തിലന്നെ തലേന്ന്ത്തിസം വലിയൊരു മീലാദ്ന്നർഞ്ഞ ഒരു പ്രോഗ്രാമെക്കും. ഇവിടെ എന്തുണ്ടെങ്കിലും ന്യായത്താണ്. ആഹ് അതൊചാ ആഹ് ആപ്പാ അതായത് അത്ങ്ങനെ ന്യായത്ത്ന്നർഞ്ഞ എന്താനെക്കറിയാല്ലോ ഉം ആഹ് അ അപ്പോ അത് അതിങ്ങനെ ആക്കണ ഒരു ട്രഡീഷനാണ് ഇവിടോളെ അപ്പൊ ആ ഒരു പാരമ്പര്യം ഇങ്ങനെ കാത്താണ്ട് വെല്ങ്ങനെ വെച്ചാല് ഒരാൾ വന്ന്‌ ഇങ്ങട് അതിങ്ങനെ പാടും. ഇവര് ഒ ഒരാള് ഇഷ്ടം ബലിഷ്ടം ഇഷ്ടപ്പെട്ടണ്ട് ആളുകൾ ഇങ്ങനെ നേരെ വന്ന് പൈസ ഇങ്ങനെ വാരിയെറി ഇങ്ങനെ ഇട്ട് കൊടുക്കുചെയ്യും അതേപോലെ അയാൾടെ കൈൽ കൊടുക്കുമ്പോ ആ പൈസൊക്കെ അയാൾക്കാ
ആ പാടിനക്ക്
ആഹ് പഠനൊക്കെ
സംഗതി ബടബട ബ ഈ ഇങ്ങൻത്തെ സ്ഥലത്തൊക്കെ കൊറേ വാരാള്ളെ ഒപ്ഷനിണ്ടിട്ടൊ
ഏഹ് ഇവരീ ഇത് ഇതിന്റെക്കെ ആളുകൾക്കെ ശരിക്കും ഈമാനും ഇതൊന്നും ഇല്ലാ ഇങ്ങനെ ഞമക്ക് ആ ഒരു വിശ്വാസം ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ആചാരം. പോലുള്ള രീതിയിലൊക്കെ ഇവിടുത്തെ ട്രഡീഷൻന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കാണാം പക്ഷെ ഇവിടെത്തെ ഒരു ട്രഡീഷൻ അങ്ങനെയാണ്.
അത് ശെരി.
ഏഹ് ആഹ് അതായത് ഇഷ്ടപ്പെട്ടാണ്ട് ആളുകൾ ഇങ്ങനെ കൊടുക്കും ആ പക്ഷെ ഇതെന്തറിയോ ഈ പാട്ടിന് നല്ല പൈസ കിട്ടും. പക്ഷെ എന്തിന് കിട്ടൂല പ്രസംഗത്തിന് അത്ര കിട്ടൂല. അലെ പ്രസംഗം കേൾക്ക ഉയ്യേ ആ
ഏയ്
സ് വെക്കുയ് അത് പ്രധാനപ്പെട്ട ഒരാൾ വരും നിട്ട് അയാള് പ്രസംഗവും ചെയ്യും. അയാൾ പ്രസംഗിക്കും ചെയ്യും മരണം മരണപ്പെട്ടാ ആഹ് കല്യാണത്തിന് തലേന്നത്തെ ഇസ്ത്തെ കാര്യവാ പറയണേ ഉം അതത് കല് കല്യാണ ത്തിന്റെ തലേസായാലും ഇനി അതെല്ലാം മരിച്ചൊടുത്തായാലും എല്ലോ ടുത്തായാലും ഇവരെന്നെ തും തുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ആചാരം
മം മം
ഉം പിന്നെ ഇവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹ് കല്യാണ ദിവസം കല്യണീസം ഇവര് പുതുക്ക പുക്കങ്ങൾ നമ്മുടെ നാട്ടിൽ പുതുക്കം പോകതിനന് ബറാത്തി എന്ന് പറ ബാറ ത്തി പോവന്നറിയ ഉം അപ്പൊ അതേതില് ഇങ്ങനെ പോവും പിന്നെ അന്ന് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ആ പിന്നെ ഇവിടെള്ള വേറെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാരും ഏതൊരു വീട്ടിലാണ് കല്യാണം നടക്കണുന്നത് അവിടുന്ന് ആവൂല ഫുഡ് കഴി ല്ല ഇവര് അല്ല അങ്ങനല്ല ഇവരെന്ത് ചെയ്യും വച്ചാല് വലിയ ചെമ്പില് ആഹ് വലിയ നമ്മളെ നാട്ട നാടുകൾക്കുള്ള പോലെ തന്നെ കല്യാണത്തിനുള്ള മൂന്നാല് അഞ്ചാറ് ചെമ്പില് ഫൂഡ് വെക്കും. എന്നീട്ട് ഫൂഡ് വെച്ചിട്ട് ഏ ഭക്ഷണം വെ പാകം ചെയ്തതിന് ശേഷം ഇവല് മൈക്കല് വിളിച്ചു പറയും അങ്ങനെ ഭക്ഷണം റെഡി ആയിന ആർക്കൊക്കെ എന്ത് ക്ഷണം ഉണ്ടോ ഓലോടൊക്കെ വരാൻ പറയും അപ്പം ഓരോ വീട്ടിൽ നിന്നും ആ വീട്ടിൽന്ന് ഇള്ള ഒരു പ്രതിനിധി വലിയ ഒരു പാത്രം എടുത്താണ്ട് അങ്ങോട്ട് ചെല്ലും.
ആവൂ
ഇങ്ങിട്ട് ഏഹ ഒരു തളിക നിറച്ച് അല്ലെങ്കിൽ ആഹ് വീട്ടക്ക് വേണ്ട ഒരു കുടുക്ക നിറച്ച് ചോറും അതിനു വേണ്ട കറിയും
ഉം
ഇവിടുന്ന് കൊടുക്കും അങ്ങനെയാണ് എന്ത് ചെയ്യത് ചുറ്റോട് ചുറ്റുള്ള വീടുകളിലേക്ക് ഭക്ഷണം കൊണ്ടുവോയ്യ എന്നിട്ട് അവർക്കൊ അവരുടെ സ്വന്തമായ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാ ചെയ്യാ
അത് ശരി
ആഹ് ഇതാണ് വീ ആഹ് വെറൈറ്റി കൾച്ചറാണ് അത് ഇനി കല്യാണ ആയാലും എന്ത് പൊതു ഇത്തരത്തിലുള്ള പരിപാടിയായാലും ഇവടെല്ല ഒരു രീതി അങ്ങനെ പിന്നെ പ്രധാനപ്പെട്ട അതിന്റെ ഇപ്പ പാടുന്ന ആളുകൾ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ പിന്നെ അവിടുത്തെ സ്റ്റാഫുകള് അവർക്കൊക്കെ എന്തായിരിക്കും ആഹ് അതിന്റെതായ അവിടന്നുള്ള ഫൂഡ് തന്ന ആയിരിക്കും. അവിടന്നായിരിക്കും ആ വേദിന്ന് തന്നെയായിരിക്കും ഫൂഡ് ഉണ്ടാവും ഏ പിന്നെ ആഹ് പിന്നെ ഇവര് പുതുക്ക പോകുമ്പോ അപ്പൊ ഇവര് വേറെ ഒരുരസന്ന് പറഞ്ഞാല് ഇപ്പൊ ആഹ് ഞമ്മളെ നാടുകളിലൊക്കെ നേരെ നേരെ വന്നക്കാണ്ട് സമയമായോ
ആഹ് പി ആഹ് നമുക്ക് അടുത്തലേക്ക് പ്രവേശിക്കാം ഞൻ അങ്ങോട്ട് വിളിക്കാം
കട്ടായിക്കോളും കട്ടായിക്കോളും ഏഹ്
അല്ല അത് പന്ത്രണ്ട് അവിട പത്ത് പോരെ
അല്ല ഓ കിടന്നോട്ടെ പന്ത്രണ്ട കിടന്നോട്ടെ ഏഹ് ഇവര് ഉം ഇങ്ങനെ പുതുക്കം കഴിഞ്ഞ് പുതു നമ്മുടെ അവിടെ ഉള്ള ഒരു രീതി പറഞ്ഞാല് നേരെ ആഹ് ഫുഡ് കഴിക്കാന്നുള്ളതാണ് ഇവര് ആദ്യം ഒരു വലിയമ്മ വലിയമ്മ എന്നല്ല എന്നാലും ഇവിടെ ഒരുവിധം ആളുകൾ അതിനെ വലിയമ്മ എന്നാണ് പരിചയപ്പെടുത്ത ത്തിയത് ഒരു ആ അതികം ഇവൾക്കൊരു ഒരു തുടക്കത്തി ഒരു കിറ്റ് കൊടുക്കും ഒരു കിറ്റ് അതെ കവറുകൾ ഓരോരുത്തർക്കും കവർ കൊടുക്കും പുതുക്കത്തിന് വന്ന ആളുകൾക്ക് അതില് എന്തന്നാ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും ഫ്രൂട്ടി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു വേറൊരു പെട്ടി ഉണ്ടാവും ആഹ് പെട്ടിയില് ഗുലാബ ജാമുന് രസഗുള അത് ഇത് മറ്റത് മറിച്ചെ പിന്നെ ഇവരുടേതായിട്ടുള്ള ഒരു മൂണ്ടാൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു മിന ഐറ്റംസ് പിന്നെ ഒരു കേക്ക് പിന്നെ എന്ത് പിന്നെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് അതിനുള്ള വലുപ്പം ചെറുപ്പവും ഒക്കെ ഉണ്ടാവും ആഹ് അങ്ങനെയാണ് ഇവലെ ഈ കിറ്റ് ഉണ്ടാക ഈ കിറ്റ് കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവലെ പ്രധാനപ്പെട്ട നിക്കാഹ് നടക്കുക
ഏഹ്
ഉം ആഹ് അപ്പൊ ഏഹ് അതിന് ശേഷം നിക്കാഹ് നടക്കും പിന്നെ നിക്കാഹ് ന്റെ സദസ് നിക്കാഹിൽ നിന്ന് കഴിഞ്ഞ്ക്കാണ്ട് ഫുഡിലേക്ക് കടക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടാകും ആഹ് ഗ്യാപ്പിൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് ആൾക്കാര് ഇവര് ആ ദ്യം തന്നെ എന്ത് ചെയ്യും ഈ കുടുംബക്കാർ മറ്റുള്ളവരൊക്കെ പേര് എഴുതി എടുക്കും എന്നിട്ട് ഇവരൊക്കെ വിളിച്ചാണ്ട് ആഹ് ഇങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഒരു പാട്ട് പാടുന്നു പറഞ്ഞാണ്ട് പാട്ട് പാടും ഞായിത്ത് പാടും ഏഹ അപ്പ ഇവരെ എന്ത് ചെയ്യും അന്ന് കല്യാണത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാല് നല്ല വരുമാനം ഈ പാട്ട് ഗായകന്മാർക്ക് നല്ല വരുമാനമുള്ള ഒരു സമയമാണ് അപ്പൊ ഓർക്ക് എന്ത് ചെയ്യും നല്ല പൈസ നല്ല പണം കൊടുക്കും അപ്പൊ ഇന്നലെ ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അപ്പ അവിടെ അവിടെ ഇപ്പൊ ഒരു പാടാൻ വന്നൊരാളണ്ട് ഇപ്പ ഈ ഓരോ പാടൻ വരുന്ന ആളുകൾക്കും ആഹ് അയാള് വിളിച്ച ഒരാൾ ഉണ്ടാവല്ലോ ആഹ് വീട്ടിലെ ഒരു അതിഥി ഒരാള് അദ്ദേഹം എന്ത് ചെയ്യും ഓൾറെഡി ഒരു പൈസ ഫിക്സ് ചെയ്തിട്ടണ്ടാവും ഒരു പക്ഷെ വലിയ പുറത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ മിനിമം അഞ്ഞൂറ് ആയിരം കൊടുക്കും അതിന് പുറമെ ആയിരിക്കും ഇയാൾ സ്റ്റേജിൽ നിന്ന് തന്റെ പ്രകടനം കാര
പെർഫോം ചെയ്ത്